ഹലോ ആ കേക്കുന്നുണ്ടോ? ആ എന്തൊക്കെയിണ്ട് വിശേഷങ്ങള്?
ആഹ നല്ല വിശേഷം ഇവിടെ ഇപ്പൊ രാവിലെ മഴയാ. മഴയായിട്ട് ഇങ്ങനെ നിക്കുന്നു.
ഇവിടൊരു മാരേജ്.
ഓ ഇവിടെ രണ്ട് മൂന്ന് ദിവസായിട്ട്. ഇങ്ങട്ട് ഇപ്പൊ നല്ല മഴയാ ഇന്നിപ്പം ആഹ
ആഹ് മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടൊ എന്റെ. ഫ്രണ്ടിന്റെ ആണെ ആ അതില് ഇപ്പോ നൂറ് പവന കൊടുത്തിട്ടുണ്ടായിരുന്നെ ഇന്ന്. സ്വർണത്തിന്റെ വിലക്ക് നൂറ് പവനൊക്കെ കൊടുക്കുമ്പോൾ നല്ല പൈസയാവുലല്ലേ?
പിന്നെ.
നേരത്തെ ഉണ്ടാക്കി വെച്ചാണോ എന്താന്നറിയില്ല പക്ഷെ. നൂറ്പവനും പിന്നെ എന്താ ഓടി കാറോ അങ്ങനെ എന്തോ കൂടി കൊടുത്തിട്ടുണ്ട്.
ആഹഹാഹ ഇവിടെ രണ്ട് തരത്തിലുള്ള ആൾക്കാരും ഉണ്ട് ഇപ്പോഴത്തെ ഇതന്ന് വെച്ചാല് ഏറ്റവും കൂടുതൽ. സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കുക എന്നുള്ളതല്ലേ ഇപ്പൊ എല്ലാവരുടെ ഒരു ഫാഷനായിട്ട് വന്നേക്കുന്നത്. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കടം മേടിച്ചാണെങ്കിലും എവിടുന്നെങ്കിലും ഒക്കെ മേടിച്ച്. അവര് ആ സമയം ആവുമ്പം അതെടുത്ത് കൊടുക്കും പിന്നെ അത് വീട്ടാനെ കൊണ്ട് അച്ഛനമ്മമാര് കിടന്ന് കഷ്ട ണ്ട അവസ്ഥയാണ്. എന്ത് പറയാന എനിക്ക് പക്ഷെ ഇതിനോടൊന്ന് ഒരൂ. ആഹ് എനിക്ക് പക്ഷെ ഇതിനോടൊന്നും ഒരു യോജിപ്പു ഇല്ല. ഇല്ല ഇല്ല ഉണ്ട് ഉണ്ട്. ആ നമുക്ക് അത്യാവശ്യം വേണം. ഉം
ഇപ്പഈ അടുത്ത് ഈ റീസന്റ് ആയിട്ടാണ് ഇപ്പ ഇങ്ങനെ നടന്നിരിക്കുന്നത് ഇത് വരെയൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊന്നും. ഇപ്പൊ കൊഴപ്പ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് വിടലാണ് മെയിനായിട്ട് വിദ്യാഭ്യാസം. ഒക്കെ ജോലി നേട കല്യാണം കഴിച്ച് കൊടുക്ക. ഇപ്പൊ നമ്മളിപ്പോ നോക്കി കൊടുക്കേണ്ട ആവശ്യല്ല അവരന്നെ ഇപ്പൊ നോക്കി അവര്. മാരേജ് കഴിക്കുന്നുണ്ട് ഇപ്പൊ കല്യാണ ചിലവും കൂടി ഇപ്പൊ മിച്ചമാണ്. മാതാപിതാക്കൾക്ക് ഇന്നത്തെ മക്കളുടെ കാര്യം പക്ഷെ. ഇവര് വന്നിട്ട് നേരത്തെ കൂട്ടി ഉണ്ടാക്കി വെച്ചതാണോന്ന് അറിയില്ല. പക്ഷെ ഒരു നാലഞ്ച് വർഷം മുന്നെ കഴിഞ്ഞു. കല്യാണം കഴിച്ചത്തിന്റെ പേരില്. പ്രശ്നങ്ങളും കായി പക്ഷെ ഇന്നത്തെ മകൾക്കൊന്നും ആ പ്രശ്നങ്ങൾ വരുന്നില്ല അവിടെ അങ്ങനെയാണോ? ഹലോ. അലോ കേക്കുന്നുണ്ടോ?
ഹലോ ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്. ആഹ ഇപ്പം കൂടുതലും പ്രണയ വിവാഹങ്ങളൊക്കെ യല്ലേ?
ആഅതെ അപ്പൊ. വീ അമ്മമാർക്കും അച്ഛൻമാർക്കും കുട്ടികള്ടെ ലൈഫ് പാർട്ട്ണറേ തെരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ കൂടി ഇപ്പ മക്കൾ തരുന്നില്ല.
ആഹ് അതൊക്കെയാണ് ഇന്നടത്തെ ഇന്നത്തെ ആഹ് പറഞ്ഞോ?
അത് നോക്കി അതന്നെ നല്ലതല്ലേ അവരി ഷ്ടപ്പെട്ടാ ജീവിക്കണം നമ്മള് ഇഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ടവര്. ലൈഫിലത് സെറ്റായില്ലെങ്കി പിന്നിട് അത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ?
ഹ് ഹ് ഹും അത് ശരിയാ. ഹ് ആഹ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒന്നു പറഞ്ഞിട്ട് കാര്യല്ലല്ലോ. അവരവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കി പിന്നെ. അവര് അവർക്കനുസരിച്ചുള്ളഎന്താ. ചെറുക്കമ്മാരെ തിരഞ്ഞെടുക്കും കല്യാണം കഴിക്കും അതിന്റകത്തൊന്നും പിന്നെഈ പറഞ്ഞതിന്റെ കൂട്ട് അങ്ങനെയുള്ളവർക്ക് സ്ത്രീധനത്തിന്റെ പേരിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നമുക്ക് ഈ അറേഞ്ചട് മാരെജായി രിക്കുമ്പ ഴാണ് കൂടുതൽ സ്ത്രീധനം കൊടുക്കണം എടുക്കണം ന്നൊക്കെയള്ള ഒരു വിഷയം വരുന്നത്
ആ അത് പിന്നെ ഈ തറവാടിത്തൊക്കെ നോക്കുന്ന ആൾക്കാര് ഒരുപാട് എന്താ പറയാ നല്ല മക്കള കുട്ടികൾ നല്ല രീതിയി കെട്ടിച്ച കൊടുക്കണം ന്നൊക്കെ പറയ്പോ ഈ കടം വാങ്ങിട്ടൊക്കെ ചെയ്യുമ്പോഴ അത് പിന്നീടവർക്കത് ബുദ്ധിമുട്ടാണ്. പക്ഷെ പ ചേലെ പെൺ കു കുട്ട്യാള്ണ്ട് ട്ടോ അതൊന്നും വേണ്ട എന്റെ അച്ഛനും അമ്മീം എന്നെ പഠി പ്പിച്ചിട്ടുണ്ട്. അത് എന്റെ പടനവും എന്നെയും നോക്കി കിട്ടുന്നവെരെ മതി. യില്ലാത്ത സ്വർണ്ണവും മോടിയും നൊക്ക കാറും ചോയിച്ചു വരുന്നവനെ എനിക്ക് ആവശ്യമില്ലാന്നൊക്കെ പറഞ് കല്യാണങ്ങൾ എത്രയും മുടങ്ങീട്ടു ണ്ട്ട്ടോ
ആഹ് അതുണ്ട്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി വിവരവും വിദ്യാഭ്യാസവു ള്ളതുകൊണ്ട് പറഞ്ഞ് അത് അവരെ മനസിലാക്കാം പക്ഷെ നേരത്തെന്ന് വെച്ചാല് അങ്ങനൊന്നും ഇല്ലല്ലോ അവർക്ക് സത്യം പറഞ്ഞാ പെൺകുട്ടികൾ ആ
ആദ്യത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ സംസാരിക്കാനുള്ള റൈറ്റ്സ് ഒന്നും ഇല്ലല്ലോ. വീട്ടുകര് എന്ത് പറയ്ണോ അത് കേട്ടാ ആ ഓക്കേ
ആഹ് അവർക്ക് സമ്മതം പോലും അവര്ടെ ചോദിക്കാറില്ല സത്യം പറഞ്ഞാല് അവര് തീരുമാനിക്കുന്നു അച്ഛനു അമ്മയും തീരുമാനിക്കുന്നു അവര് സമ്മതിക്കുന്നു ആണ് അപ്പഴത്തെ ഇപ്പഴതേം തമ്മിലുള്ള വ്യത്യാസം അതാണ് തന്നെയല്ല വിദ്യാഭ്യാസത്തിന് അത്ര ഇത് കൊടുക്ക ത്തൂല്ലവര്
ആ അതില്ല അത് അത് ഒരു പ്രായ വായി ക്കഴിഞ്ഞാ കെട്ടിച്ചു കൊടുക്കും ആ പ്രായം ത് കഴിഞ്ഞാ പിന്നെ ഹ്ഏ ചെക്കൻ വരൂല ന്നൊക്കെണ് അവരുടെ ഒരു ധാരണ
ആ ഹ് ഹാണ് വിചാരങ്ങള് എനിക്കെന്റെ രു ന്ന് വെച്ചാല് നമ്മളിപ്പം സ്ത്രീധനം കൊടുക്കുകയാണെങ്കിതന്നെ അവരുടെ ഇപ്പം ആ അവരുടെ ഒരു അത്യാവശ്യന് ഇപ്പൊ നമുക്ക് എന്തേലും ഒരു കല്യാണത്തിന് ശേഷം അവർക്ക് എന്തെങ്കിലു ഒരു ബിസിനസ്സ് തുടങ്ങണങ്കിലോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കുറച്ച് ഓ തുക അവർക്കായിട്ട് മാറ്റി വെച്ച്ട്ട് അങ്ങനെ പ്പൊ സ്വർണ്ണായിക്കോട്ടെ തുക ആയിക്കോട്ടെ എന്തെങ്കിലും അവരുടെ ഒരു ആവശ്യത്തിന് ജസ്റ്റ് അവർക്കൊന്ന് മറിക്കാനെ കൊണ്ടുള്ളൊരു ഒരു ത് ണ്ടാക്കി കൊടുക്കുകയാണെങ്കി അത് നല്ലൊരു കാര്യവായിരിക്കും നമ്മൾ ഈ പറഞ്ഞിട്ടോട്ട് റെക്കോർഡ് സ്ത്രീധനം ഒന്നും കൊടുത്ത് കെട്ടിക്കേണ്ട കാര്യമൊന്നുഇല്ല
ഞാൻ ആഗ്രഹിക്കണ എങ്ങനെ ന്ന് വച്ചാ അവർക്ക്ന്ന് സെപ്പറേറ്റ് ആയിട്ട്ഇരിക്കുന്ന ഒരു വീട് മേടിച്ചു കൊടുക്ക അതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ പടു പ്പുള്ളത് കൊണ്ട്ന്നെ അവരൊക്ക അത് അത് വെച്ച് വിറ്റ അവർക്ക് ആ വീട് ലോൺ വെച്ചിട്ട് എങ്ങനെ അവർ ബിസസ് സ്റ്റാർട്ട് ചെയ്യാം എല്ലാം ചെയ്യാം അവർക്ക്
ആഹ്
പിന്നെ അല്ലെങ്കിൽ അവർക്ക് നല്ലരു ജോലി ഒരു കമ്പനിയിൽ കയറി അങ്ങനെ അവർക്ക് ജീവിക്കാം ഇപ്പൊ കൂടുതലും അമായി അമ്മ അമായി അച്ഛൻ അവരിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് കുട്ടികള പെൺകുട്ടികളുടെ ജീവിതങ്ങൾ കുറേ ഇല്ലാതാവുന്നുണ്ട്
ആഹ് ഉണ്ട് ഉണ്ട്
ആ പിന്നെ ഈ സോർത്തതാ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്താല് അമ്മ കഴിഞ്ഞിട്ടേള്ളൂ പെങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭാര്യക്ക്സ്ഥാനം എന്നുള്ളൊരു ഓപ്ഷനും കൂടി അവിടെ വരുന്നുണ്ട്
ഹാ അതുണ്ട് അതുണ്ട്
അങ്ങനൊക്കെയ ഉള്ളവിടെഹ കല്യാണം കഴിഞ്ഞ് ചക്കനും പെണ്ണും മാർ ണെ തന്ന മാറിയന്ന് പറഞ് അച്ഛെനെ അമ്മെ നെ നോക്ക ണ്ടന്നല്ല അച്ഛന അമ്മന്റെയും കാര്യവും അവിടെ ശ്രദ്ധിക്കണം എന്നാ ഇവരുടെ ലൈഫ് - ഇവർക്ക് എൻജോയ് ചെയ്യാനും പറ്റും
ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് മാറ്റംണ്ടെന്ന് തോന്നുന്നു ഇല്ലേ
ആഹ് മാറ്റങ്ങൾ ഉണ്ട് പണ്ടത്തെ പോല എന്തായാലും ഇല്ല ഇപ്പൊ കേക്കുന്നുണ്ടോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ
പറ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ
എല്ല എടീൽ കട്ടായി പോയതോണ്ടാണ്
ആ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും
ആഹ് അതെ അതെ
ഇപ്പൊ കേക്ക്‌ന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോളൂ
ആഹ് അല്ല നമ്മളിപ്പം ഇപ്പം കൂടുതലായിട്ടുംആ ഇപ്പം ഭാര്യയ്ക്ക ഭർത്താവിനും ജോലിയൊക്കെ ഉള്ളരാണെങ്കിൽ ചിലപ്പോം കൂടുതൽ പേര് വിദേശത്തൊക്കെ ആയിരിക്കും അപ്പ അവർക്ക് അവരുടേതായിട്ടുള്ള ആ അവരുടേതായിട്ടുള്ളരു ലൈഫ് കാണും പിന്നെ അച്ഛനും അമ്മയൊക്കെ നാട്ടിലായിരിക്കും അവർക്കുള്ള അപ്പൊ ആവശ്യത്തിനുള്ളതൊക്കെ അയച്ചു കൊടുകേം പിന്നെ ഇടക്ക് വീടുകളിൽ വന്ന് നി ക്യ അങ്ങനൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ ഇതില് മുമ്പൊക്കെ ആയിരുന്നു നമുക്ക് അങ്ങനൊന്നും ഇല്ലായിരുന്നു പുറത്തേക്ക് ജോലിക്ക് പോകാനോ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇല്ലായിരുന്നല്ലോ പ്പതിലൊക്കെ ഒരുപാട് മാറ്റ മാറ്റങ്ങളുണ്ട്
പെ ചെക്കന്മാരിൽ ചെക്കന്മാർന്നെ ഇപ്പോ കല്യാണം കഴിഞ്ഞാ സ്ത്രീകളെ പുറത്ത് ജോലിക്ക് വിടാതെ അങ്ങനത്തെയൊക്കെ ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു അല്ലെ പിന്നെ ഇപ്പ അതില് കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ പറയാണെങ്കിൽ ഇപ്പ പെൺകുട്ട്യാള് എല്ലാവരും ഇപ്പൊ ജോലി വാങ്ങണങ്കിൽ തന്നെ നല്ലോണ്ണം പഠിച്ചു ജോലി വാങ്ങി ഇപ്പൊ കുട്ടികളിപ്പൾ ഡിഗ്രി പഠിക്കയാണെങ്കിൽ തന്നെ നല്ലോണ്ണം ആ പ്ലസ്ടു കഴിഞ്ഞു ജോലിയൊക്കെ എന്തങ്കില ഒരു പാർടൈമായൊക്കെ ചെയ്തിട്ടൊക്കെയാണ് അവര് മുന്നോട്ട് പോകുന്നത് കേക്ക്‌ന്നുണ്ടോ ഹലോ കേക്കുന്നു
ഹലോ ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഞാൻ പറയുന്ന കേക്കുന്നില്ലേ
ഇല്ല ഇത്രനേരം പറഞ്ഞത് കേട്ടില്ല
ആഹ് അല്ല ഈ നമ്മുടെ അത്യാവശ്യം നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കില് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കും പിന്നെരു ജോലിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കില് വലിയ പ്രശ്നം ഇല്ലാതെ ലൈഫ് മുമ്പോട്ട് കൊണ്ടോകാൻ പറ്റും
അതെ അതെ ഇനിയുള്ള മക്കള് അങ്ങനെ വേണം ചിന്തിച്ച് ജീവിക്കാന്
ആഹ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ വിദ്യാഭ്യാസത്തിന് തന്നാണ് ഇപ്പഴത്തെ കാലത്ത്
അതെ അതെ
പിന്നെ ആഹ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പൊറകേ വരും പിന്നെ സ്ത്രീധനത്ര ശരിയായിട്ടുള്ള കാര്യവല്ല
അതിന് പ്രത്യേകിച്ച് ഈ പാവം ഉം
ഇപ്പോ നൂറ് പവനും പിന്നെ ലക്ഷങ്ങളോ അല്ലെ കോടികൾ സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കുന്ന പെൺകുട്ടികൾക്കും സമാധാനോന്നുല്ല ജീവിതത്തില് എത്ര കുട്ട്യാളാണ് ഇപ്പ അവരുടെ ജീവിതം നശിപ്പിച്ചിരിക്കുന്നത് ന്യൂസിലൊക്കെ കാണാറില്ലേ കേക്ക്‌ന്നുണ്ടോ ഇവിടെ റേഞ്ച് ഇഷ്യൂണ്ടല്ലോ അവിടെ എന്തുപറ്റി ബടെ റേൻജ്
ഞ്ചുണ്ട് കേട്ടോ ആ റേഞ്ച് ഉണ്ട്
ആഹ് എടെല് എടെല് ക പോവുന്നുണ്ട്
അത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മഴ ആയതുകൊണ്ട മഴ ആയതുകൊണ്ടായിരിക്കും.
കമ്മ്യൂണിസ്റ്റ് പച്ച കേട്ടിട്ടുണ്ടോ?
ആഹ് ഉണ്ട്
ഞാനിപ്പ ഇങ്ങനെ സംസാരിചോണ്ടിരിക്കുമ്പോ എന്റെ മുന്നില കമ്മ്യൂണിസ്റ്റ് പച്ച അത് ഇങ്ങളെന്തിന യൂസെയ്യാ?
സാധാരണ ഈ മുറിവൊക്കെ വരുമ്പം അതിന്റകത്തെ ഇങ്ങനെ അത് ചതച്ചിട്ട് അതിന്റെ ചാറ് ഒഴിക്കുന്നൊക്കെ പറഞ് കേട്ടി ട്ടുണ്ട് മുറിവ് ഒണങ്ങാ വേണ്ടിട്ടെ.
അത് അത് ശെ അതെ ആ ഞങ്ങളു തന്നെയാണ്. മുറിയൊക്കെ വന്ന് കഴിഞ്ഞാല് വീണിട്ട് മുറിയക്കാവൂലെ ഓടി കളിക്കുമ്പോ അപ്പൊ അത് പിഴിഞ് ചാറ് ഒയ്ക്കും. എല്ലാവടെ പ്പൊ ഒരേ കാര്യങ്ങളന്നെണ്ലെ നമ്മള് ഓരോര്ത്തര് ണ്ടാക്കിയത് പഴ പൂർവികര് ണ്ടാക്കിയാതാ വിചാരിച് പക്ഷെ എല്ലാ നാട്ടിലും സെയിം കാര്യങ്ങൾ തന്ന്യണ് പറയ്ന്നത്. ലോ കേക്കുന്ന്ണ്ടോ?